ഹലോ
ആഹ് ഹലോ
ആഹ് കേൾക്കണില്ലേ
ആഹ് കേക്കുന്നെണ്ട് കേക്കുന്നെണ്ട്. സംസാരിച്ചോ ഹലോ
ഹലോ ആഹ് പറയ് എന്താ വിശേഷി
ആഹ് ഇങ്ങനെ പോകുന്ന് അവടെ എന്താ വിശേഷം?
സുഖം
വർക്കൊക്കെ ഏഹ് കഴിഞ്ഞോ, ജോലി തെരക്കൊക്കെ കഴിഞ്ഞോ?
ഉം തൊടങ്ങി
തുടങ്ങീട്ടേ ഉള്ളോ? ഹലോ ഹലോ
ഈണുള്ളൂ പറയാ, കഴിഞ്ഞിട്ടൊന്നും ഇപ്പ ഇത് ഇമക്ക് ഇരിക്കാൻ കൂടൂല ടൈമില്ല.
കേൾക്കുന്നില്ലേ? ആഹ് എനിക്ക് ഏഹ് കേൾക്കാത്ത പോലെ തോന്നി, അതുകൊണ്ടാ ചോദിച്ചത്.
ഉം
ഏഹ് എന്തായിരുന്നു പറഞ്ഞത് ലാസ്റ്റ് എനിക്ക് മനസ്സിലായില്ല.
പണിയൊന്നും കഴിഞ്ഞീലാ കഴിഞ്ഞിട്ട് ഇത്മ്മക്ക് ഇരിക്കാൻ നിന്നാ നടക്കൂല. അപ്പൊ ഫ്രീ ആക്കിയതാണ്.
ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങള്?
നല്ല വിശേഷം ആഹ് ഫലം
ഇന്നെന്താ ഏ ചോറിന് കറിയൊക്കെ എന്താ ഇന്ന് ആക്കിയത്
ചോറ് ചോറാടെ വെച്ച് വെച്ചേക്കണ് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയേക്കണ് വെള്ളരിക്ക കറി വക്കണം മീന് വന്ന് കൊറെ പണിയുണ്ട് ഒന്നും കഴിഞ്ഞില്ല
ആഹ് ഇവിടെയും ഇന്ന് വെള്ളരിക്ക കറിയാണ് മാങ്ങയിട്ടിട്ടുള്ള വെള്ളരിക്ക കറി ഉണ്ട് പിന്നേ ഏ ഉരുളക്കിഴങ്ങും വഴുതനയൊക്കെ ഇട്ടിട്ട് ഒരു തോരനാക്കി വെച്ചിട്ടുണ്ട് ചോറണ്ട് രാവിലെ പിന്നെ ഗോതമ്പ് ദോശയാക്കി
വർക്ക് കഴിഞ്ഞൊ പണി കഴിഞ്ഞോ
കഴിഞ്ഞിട്ടില്ല ഇവിടത്തെ പണിയൊന്നും ഒരുങ്ങിയിട്ടില്ല ഇനിയിപ്പോ ഒരുക്കണം അത്രേ ഓരോരോ ജോലിയായിട്ടിങ്ങനെ ഒരുക്കണത്രേ പിന്നെ ഉച്ചക്കത്തേക്ക് ഒരു പായസം ഉണ്ടാ ക്കിയാലോന്നിങ്ങനെ വിചാരിക്കുന്നിണ്ട് എന്ത് പായസം ഉണ്ടാക്കണം എന്നുള്ളൊരു ഇല്ല ഒള്ളത് ഊമ് അടപ്രഥമൻ വേണോ രു ചെറുപയറെ മക്ക ഒരാളേ ഉള്ളൂ
ആഹ്
ആ അതെ അതെ അവരെ ഒറങ്ങി പിന്നെ ആ സമയം നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ ബാക്കിയുള്ള ജോലികൾ തീർക്കാൻ വേണ്ടിയിട്ടി ങ്ങനെ നിക്കുന്നത് അപ്പൊ ഈ പായസം ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ചിന്ത വന്ന സമയത്തേക്ക് പിന്നെ ഫുൾ ഏ നമ്മളുടെ മനസ്സതിലായി പോയി എല്ലാവർക്കും പായസം നമ്മൾ ഇടക്കിടക്ക് വെക്കുന്നതാണല്ലോ അപ്പൊ എന്താക്കണംന്നുള്ളൊരു ഇതിലാ ഉള്ളത് ചെറുപറു പായസം വേണോ അടപ്രഥമൻ വേണോ അതോ വേറെന്തെങ്കിലും പായസം വേണോ എന്തായാലും പെട്ടെന്ന് ഒരുക്കീട്ടുവേണം അടുത്ത പണി തീർക്കാൻ വേണ്ടീട്ട് ആ ഒരേ രീതി കാനി ഉള്ളത് പിന്നെ അവിടെ എന്തെല്ലാ വിശേഷങ്ങള് അവിടെ പായസെല്ലാം ഉണ്ടാക്കാറുണ്ടോ വീട്ടില്
ഉം അതേമായിരി തന്നെ ഇടക്ക് ഉണ്ടാക്കൂ നമ്മള് പിന്നെ കെരുതിയാ പിന്നെ അതങ്ങ് കിട്ടണല്ലോ
ആ അതെ അതെ അല്ല പി ന്നേ മക്കളെ ബർ ത്ഡേയെല്ലാം വരുന്ന സമയത് ജന്മദിനങ്ങൾക്കെല്ലാം ആഘോഷിക്കുന്ന സമയത്തല്ലാം ഉണ്ടാക്കാറില്ലെ ഏത് പായസമാ ഉണ്ടാക്കാറ് അധികവും
ഇവിടെ എന്തും ഉണ്ടാക്കലുണ്ട് അരി പായസവും അട പ്രഥമനും
ഈ അടപ്രഥമൻ ശരിക്കും എങ്ങിനെയുണ്ടാക് ചിലർക്ക് കറക്റ്റായിട്ടറിയില്ല ഞാൻ
അതിപ്പോ ആയ് കൊറച്ച് പണീട്ടോ ടൈം പോവും കൊറേ സമയം വേണ്ടെ അയിന്
ആണല്ലേ ഇത് എങ്ങനെയാ അടപ്രഥമന്റെ മി ക്സ് വാങ്ങീട്ടാണുണ്ടാക്
ആ മിക്സ് വാങ്ങീട്ട് നമ്മള് രണ്ടു മൂന്ന് ത്ര അയിമ്മേ തന്നുണ്ടാവും അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ പാലില് ഇങ്ങനെ കുറുക്കി കുറുക്കി കുറു ക്കിടുക്കണം
ഓ അങ്ങനെയാണല്ലെ അടിപ്പിടിച്ചു പോകും ന്നുന്നല്ലേ ചട്ടീല് അടിപ്പിടിച്ചു പോകുന്ന് തോന്നുന്നു അങ്ങനെ നോക്കുന്ന സമയ പാൽപ്പായസായാലും കൊറച്ചുംകൂടെ നല്ലതുണ്ടാവാലെ ജസ്റ്റൊന്ന് സേമിയ ആ അതെ അതെ സേമിയ ഒന്ന് ജസ്റ്റൊന്ന് ഇതാകി ഇത് വറുത്തിട്ട് പിന്നെ അതിന് ശേഷം പാലൊഴിച്ചിട്ടൊന്ന് വേവിച്ചാ മാത്രം മതിയല്ലോ പിന്നെ അതിന്റെ കൂടെ കൊറച്ച്ഏലക്കാ പൊടിയും പഞ്ചസാരെയും അങ്ങ് ഇട്ടയ്ഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം സെറ്റായി ഏത്ണ്ടാക്കാൻ അറിയാത്തവരിക്കും ഉണ്ടാ കാവടി പറ്റുവല്ലോ അതെ പിന്നെ കേക് ചക്ക വീട്ട് തന്നെ ണ്ടാക്കാറ്ണ്ടോ എന്തെങ്കിലാ ഘോഷം വരുന്ന സമയത്ത്
ആദ്യൊക്കെ ണ്ടാക്കീനി ഇപ്പൊ കൊറെ ആയിട്ട് ഉണ്ടാക്കുന്നില്ല
എനിക്ക് കേക്ക് മാത്രം എങ്ങനെ ണ്ടാക്കുന്നത് സെറ്റ്
പഠിച്ചന്നേ ച ഏ പഠിച്ചന്ന് മുതല് എന്നും അയ്ങ്കൻവാടിയിൽ പോ ഇപ്പോ സത്യംപറഞ്ഞാ കൊറെ ആയി ണ്ടാക്കീട്ട്
ഞാന് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഇണ്ടാക്കാൻ വേണ്ടീട്ട് പക്ഷെ ഒന്നും സെറ്റ ക്കയില്ല പിന്നെ നമ്മള് ഒരു പു ഡിങ്ങ് ഒരിക്കെ ഇണ്ടാക്കിയപ്പോ സെറ്റായിട്ടുണ്ടായിരുന്നു പക്ഷേ കേക്ക് എന്തോ സെറ്റ
നമ്മള് ചെയ്താല് ശരിയായിട്ടില്ലെങ്കില് അയ്മക്ക് തോന്നന്നെല്യാ പിന്നെ ചെ
ആ അതാ ഒന്ന് രണ്ട് പ്രാവശ്യം ഇണ്ടാക്യാ സമയത് ഒന്നും അങ്ങ് ശരിയായില്ല അതിന് ശേഷം പിന്നെ ഇണ്ടാക്കാനൊട്ടും ശ്രമിച്ചിട്ടുല്ല
ഉം ഞ ഞാൻ പിന്നെ ഫസ്റ്റ് ചെയ്തപ്പളെ ശെരിയായിനി പിന്നെ കൊറെ അങ്ങന ണ്ടാക്കി നല്ലോണണ്ടാക്കീനി പിന്നെ
ആ ആ ഒര് ഇത് ആഗ്രഹം വന്ന് കഴിഞ്ഞിട്ട്ണ്ടെങ്കി പിന്നെ നമ്മൾ അതിന്റെ മേൽല് കൊറേ സമയം കണ്ടെത്തും പിന്നെ അത് ഒരു ഇപ്രാവശ്യം ശരിയായില്ലാ ന്ന്ണ്ടെങ്കില് പിന്നെ നമുക്ക് ആഗ്രഹം പോവും ചെയ്യും അതാണ് പ്രശ്നം എന്തെങ്കിലു മുഠായി ക്കെ ഇണ്ടാക്കാറ്ണ്ടോ വീട്ടില് ഇതുപോലെ എന്തെങ്കി ചെറിയ ചെറിയ കുട്യേക്ക് കൊടുക്കാ വേണ്ടിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യാ
അങ്ങനെ ഇണ്ടാ ബേക്കറി ഐറ്റംസ് ഞങ്ങളങ്ങനെ കൊടു വാങ്ങ വാങ്ങാലില്ല
വീട്ട്ന്നന്നെ ഇണ്ടാക്കുവാ ചെയ്യാറ് എന്തൊക്കെ ഐറ്റ എന്തൊക്കെ സാധനങ്ങളാ അപ്പോ വീട്ട്ൽന്ന് ഇണ്ടാക്കുന്ന ബേക്കറി ഞാൻ അങ്ങനെ ഇണ്ടാക്കാറില്ല അതൊ
ഞാൻ എല്ലം ണ്ടാക്കും ബോക്കറ്റ് ഷവർമ, സമൂസാ കലി ഞങ്ങളൊക്കെ എങ്ങനൊക്കെ പുറത്തക്ക് കൊടുക്കലണ്ടായിരുന്നു ഇപ്പ ഇല്ല ആദ്യം ഇങ്ങനെ കട കടകൾ കൊടുതീന ഉണ്ടാക്കിയണ്ട്
ഓ ഉണ്ടാക്കിട്ട് കൊടു കാരണം അപ്പൊ അത്യാവശ്യം നല്ല രുചിയിൽ തന്നെ ഇണ്ടാക്കാൻ വേണ്ടീട്ട് അറിയുവായിരിക്കും അല്ലെ? ആരെ ആരെങ്കിലും ഏഹ് സഹായിക്കാനുണ്ടോ?
ആഹ് മൂപ്പര് ഇണ്ടാവും. ഓല് സഹായിക്കും ഹെൽപ്പെയ്യും.
ഓ ആണല്ലേ അ ആഹ് ആഹ് ഇവിടെ അങ്ങനെ എ എപ്പെഴെങ്കിലും എനക്ക് തോന്നീട്ട്ണ്ടെങ്കിൽ എന്തെങ്കിലും ഇണ്ടാക്കും, അത് അങ്ങനെ റവ കേയ്ക്കോ അങ്ങനെ എന്തെങ്കിലെ ഇണ്ടാക്കുള്ളൂ. പിന്നെ നമ്മളെ ഏഹ് കൊറച്ച് ഏഹ് നാടൻ ഏഹ് സ്നാക്സ് ഇണ്ടാവല്ലോ അ അതുപോലുള്ള സാധനങ്ങൾ നാടൻ പലഹാരങ്ങൾ മാത്രാണ് കൂടുതലായിട്ട് ഇണ്ടാക്കാറ്. ബാക്കിയങ്ങന ഏ ഇതുപൊലുള്ളേ ഏ ഷവർമ്മ പോലുള്ള സാധനങ്ങളൊന്നും വീട്ടിൽങ്ങനെ ഇണ്ടാക്കാറില്ല പിന്നെ മയോണീസല്ലാം എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് മോശല്ലേ ശരീരത്തിനെ അതുകൊണ്ട് കുറച്ച് ആരോഗ്യം എ നിലനിർത്തുന്ന രീതിക്കുള്ള ഫുഡുകളാണ് കൂടുതലായിട്ടും ഉണ്ടാക്കുക എള്ളുണ്ടയൊക്കെ വീട്ടിൽ ഉണ്ടാക്കും കറണ്ട് എള്ളുണ്ട ആകുന്ന സമയത്ത് കുറച്ച് നമ്മളെ ഇപ്പൊ സ്ത്രീകളെയെല്ലാം നോക്കുന്ന സമയത്ത് നമ്മടെ ശരീരത്തി ന്റെ ഹോർമോൺസെല്ലാം കുറച്ച് നല്ല ആ അതെ നാ നമ്മളെ അർത്തവം ഒക്കെ കറക്റ്റ് വരാൻ വേണ്ടിട്ട് ഹെൽപ് ഹെല്പ് ചെയുവല്ലോ കുറച്ച് ഏ അർത്ഥവം കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനാണ് ഈ എള്ളുണ്ടാന്ന് പറയുന്നത് അപ്പോം അതുകൊണ്ട് അത് ഉണ്ടാക്കി ഒരു ഇതിൽ ഇട്ട് വെച്ചിട്ട് കുറച്ച് കുറച്ച്നാള് അങ്ങനെ കഴിക്കാറുണ്ട് അത് പക്ഷെ ഇങ്ങനെ എല്ലാത്തിനും കുറച്ച് മെനക്കടണം എന്നാ മാത്രേ ഈ സാധനം നമുക്ക് കുറച്ച് ഒരു ദിവസം മെനക്കെട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ദിവസം ഇങ്ങനെ അല്ലെ അതും കൊണ്ട് പോവാം അതെ അതിങ്ങനെ കഴിക്കാം പിന്നെ അത് തീരുന്ന സമയത്ത് തായിരിക്കും വീണ്ടും നമുക്ക് പ്രശ്നം വ
ഉം ഇതിന് ഫസ്റ്റ് ഏ ആദ്യായിട്ടാണോ വർ ഏഹ ചെയ്യണേ
അല്ല അല്ല അല്ല അല്ല ഞാന് ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ ഇല്ല ഞാനത് കൊടു ഇട്ടിട്ടില്ല ഞാനത് കൊടുക്കാത്ത കൊണ്ട് കിട്ടിയില്ല ഞൻ ഇന്നിപ്പോ ഏ കൊടുത്ത് വെച്ചിട്ടുണ്ട് ഞാനത് വിട്ടുപോയി പറഞ്ഞ സമയത്ത് കറക്റ്റ് ഏ ക്ക് സമയത്തിന് അത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ട് അത് വി വിട്ടു പോയി ഇപ്പ ഇന്ന് വീണ്ടും ആ അവര് പറഞ്ഞപ്പോഴാണ് ഞാനത് ചെയ്തത് രണ്ട് മൂന്ന് ദിവസം പനിയും കാര്യങ്ങളെല്ലാം ആയിട്ട് അതിൻ്റെ പിന്നാലെ ആയിരുന്നു
നാലിസത്തിനുള്ളിൽ ക കേറുന്നൊക്കെ പറഞ്ഞു എവിടുന്ന്
ആണല്ലേ ആ കൊറേ പേർക്ക് കേറി ണ്ട്ട്ട് യെന്നു പറഞ്ഞി
ആ കൊറെ ഞാന് ഞാന് ഒരു ആറു മാസം മുമ്പ് വേ വേറൊരു സംഭവം ചെയ്തീന്
ആഹ് അത് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പക്ഷെ വളരെ കൊറവായി രുന്നില്ലേ
ആഹ് ആഹ് പിന്നെ ഇപ്പൊ കൊറെ മാസങ്ങള് ശേഷാ ഇപ്പ്
ആഹ് അതെ അതെ അതെ അതെ അതെ അ അവര് തന്നെയാന്ന് വീണ്ടും എനക്ക് പ്പും ഏ എന്റെടുത്ത് പറഞ്ഞത് അപ്പൊ ഞാൻ വീണ്ടും ന്നാ പിന്നെ എന്തായാലും കൊറച്ച് ഇതായിട്ട് ഇരിക്കണ് അപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് കിട്ടുമെങ്കിൽ നല്ലതല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഞാനും പിന്നെ ചെയ്യാന്ന് വിചാരിച്ചത്
അ ഇതിപ്പോ വലിയ നമുക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ
ആഹ് അതെ അതെ നമ്മള് വിളിച്ച് സംസാരിക്കാ ആ അതെ നമ്മള് പിന്നെന്ത ച്ച രണ്ട് കൂട്ടരും ഇതുപോലെ ഫ്ര് നമ്മൾ സൗജന്യട്ട്ല്ല കൊറച്ച് സമയം കിട്ടണം അത്ര മാത്രെഒള്ളൂ നമ്മളെ ജോലികളെല്ലാം ഒന്നും ഒതുങ്ങിയിറ്റല്ലേ നമ്മക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ
മല്ലേ അപ്പോ നമ്മ സമയം കണ്ട
അതെ അതെ നമ്മള് സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ അത് തന്നെയാ പക്ഷേന്ന് വെച്ചാല് നമ്മള് മുൻപ് ആഹ് അതെ അതെ പിന്നെന്താച്ചിട്ടുണ്ടെ നമ്മള് മുൻ്..... ബു ചെയ്തതിൽ കുറച്ച് കുറവല്ലേ അപ്പോ എല്ലാരും വിചാരിക്കും ഇത്രയും നമ്മൾ അധ്വാനിച്ചിട്ട് അത്രേല്ലെ കിട്ടുള്ളൂ ന്ന് വിചാരിച്ചട്ട് മാറി നിൽക്കുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മ.... ക്ക് അത് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് ഇപ്പം കിട്ടുന്ന സമയത്തല്ലേ അവരെല്ലാവരും ഓക്കെ അത് കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചി്ട്ട് വരു...
ഞാൻ ഇന്നലെ അതില് ചെയ്തപ്ളേ ഇതിക്ക് വിളിക്കാൻ പറ്റിയൊരാൾ വേണ്ടേ ഈ ആപ്പുള്ളൾ ക്ക് മാത്രേ വിളിക്കാൻ പറ്റ്
ആ അതെ അതെ ഇത് നമ്മള് കേറ്റണം കേറ്റീറ്റ് അതില് എല്ലാ കാര്യങ്ങളും ചെയ്തെന് ശേഷം മാത്രമേ നമുക്കത് വിളിക്
അപ്പ ഞാന് രണ്ട് എന്റെ ഫ്രണ്ട്സിനെ രണ്ടാളെ കെയ്റ്റെക്കാണ് പിന്നെയാണ് ഇവെര് ഞാൻ ഇന്ന് ഇൻക്ക് മെസെജ് അയ്ച്ച് ഞമ്മെക്ക് ഗ്രൂപ്പ് ഇണ്ടാക്കാ
ആഹ് ഫ്രീ ആയിറ്റ് ഇള്ള ടൈമിൽ ആർക്കും അങ്ങെട്ടും ആഹ് അതെ ഇന്ന് അങ്ങനെ ആഹ് ഇന്ന് അങ്ങനെ ഇപ്പ ഇട്ടപ്പഴാണെല്ലോ നമ്മെൾ ഏഹ് വിളിച്ചെതാ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ അങ്ങെൻ തെന്നെ കഴിയുള്ളു പിന്നെ ബാക്കി കാര്യങ്ങെൾ കുട്ടിയാളെ സ്കൂളിൽ അയക്കുന്ന കാര്യങ്ങെൾ അങ്ങെൻത്തെ കാര്യങ്ങെളിൽ അങ്ങെനെ പോവുന്നു
അതൊക്കെ ഉസാറായി പോണ് ഇന്ന് ഇപ്പ ലീവ് അല്ലെ?
ആഹ് ഇന്ന് ലീവാ ആണ് അല്ലെ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ചെറിയ ആഹ് ചെറിയ കുട്ടിയാൾ ആയതോണ്ട് നമുക്കിപ്പോ സ്കൂളിന്റെ കാര്യ ഒന്നും നോക്കെണ്ട ആവശ്യയില്ലല്ലോ? കുട്ടിയാളൊക്കെ നന്നായിട്ട് പഠിക്ക്ന്ന് ഇണ്ടോ ഏത് എ മലയാള മീഡിയാന്നോ ഇൻ ഇംഗ്ലീഷാന്നോ? ഇംഗ്ലീഷ് മീഡിയം ആണ്. ആണ് അല്ലെ? ആയി
ഇത് ഇംഗ്ലീഷ് മീഡിയാണ് ചെറ്ത് പിന്നെ കൊർച്ച് ഓൾ അത്ര പോരാ അപ്പ പിന്നെ ഞാൻ ഓളെ മലയാളത്ത് തെന്നെ ആക്കിയെ
ആഹ് എ് മലയാളം ചേർത്ത്‌ന്നെയ്ര്ക്കും കൊർച്ച് കൂടെ നല്ലെത് കാരണം നമ്മളെ ഭാഷ ല്ലെങ്കിലെ അവര്ക്ക് കൊറച്ച് കൂടെ ഒര്
ആ പക്ഷെ ചേർത്തി കഴിഞ്ഞേന് ശേഷാണ് ഇപ്പോ ക്ലാസ് തുടങ്ങിയ ഇപ്പ ഓക്ക് ഇംഗ്ലീഷങ്ങൊട്ട് തോനെ പോണത് കാരണം എൽ
ആഹ് ആഹ് അതും ഒരു പ്രശ്ന നമ്മളത് ആ ഒരു കണ്ടിന്യൂവേഷൻ എല്ലാത്തിനും ഒരു തുടർച്ച വേണോല്ലോ ഹലോ അപ്പൊ അവര് ക്കതൊരു ബുദ്ധിമുട്ടാവും അതിപ്പൊ നമ്മള് സാധാരണ പഠിക്കുന്ന എ ഇത് പഠഭാഗങ്ങളിൽ നമ്മള് കുറച്ചും കൂടെ ടഫുള്ളെ എ കഠിനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങള് ആഡ് ചെയ്യുന്ന സമയത്തേക്ക് അവരക്കതൊരു ബുദ്ധിമുട്ടാകുവല്ലോ അപ്പോം നമുക്കാണെങ്കും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു മീഡിയത്തിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുന്ന സമയത്തേക്ക് നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറും അതെ പിന്നെ വേറെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോന്നു അപ്പ ആ അതെ അത് ശരിയാ അവര് നമ്മളെല്ലാത്തിനോടും ഒത്തു പോവല്ലോ പിന്നെ ഏ എന്ത് പ്രതിസന്ധിയാണെ ങ്കിലും നമ്മള് പിന്നെ ഒത്തൊത്ത് പോകുവല്ലോ അതിനോട് എങ്ങനെങ്കിലെല്ലാം അഅതിനോട് കട പിടിച്ചിട്ടങ്ങ് പോവല്ലേ വേ റെ വഴിയൊന്നും ഇല്ലല്ലോ ഇനി കു ട്ടികളാണെങ്കിലും അങ്ങനെ തന്നെ അല്ല അങ്ങനെ ചെയ്യണം എന്നാ മാത്രമേ നമുക്ക് ചെറിയ ചെറിയ പ്രതിസന്ധികള് വരുമ്പോ നമ്മള് തളർന്നു പോവാതിരിക്കുള്ളൂ ഇല്ലെങ്കില് നമ്മളെന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടുന്ന സമയത്ത് തന്നെ ഇപ്പത്തെ കുട്ടികള് കാണുന്നില്ലേ ഓരോരോ ആത്മഹ ത്യ അത് ഇതന്ന് പറയുന്നത് നമ്മളങ്ങനത്തെ ചെറിയ ചെറിയ പ്രതിസന്ധികള് കുട്ടികൾക്ക് കൊടുത്തോണ്ടേ ഇരിക്കണം നല്ലാര്യന്നല്ലെ പിന്നെ വേറെ എന്തുണ്ട് വിഷയങ്ങള് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ